ഹലോ ഇണ്ടോ
ഓഹ് കേൾക്ക്ന്ന്ണ്ട്
ഹെ അത് കര്ന്റ് വീണ്ടും പോയി പക്ഷെ ക് എന്താ ഫോൺല്ള്ള കൊർ കൊർച് നെറ്റ്‌ണ്ട് ആ എന്താ അപ്പൊ അതില് ഇനിയിപ്പോ ആപ്പ് ഓപ്പൺ ആവോന്നൊക്കെ അറിയാഞ്ഞിട്ട് ടെൻഷനെര്ന്നു
ആണോ
ഉം
ഇപ്പ ഈ മഴ ആയാല് തൊടങ്ങൂലേ കരണ്ട് പോവ വെര പോവ വെര ഇതന്നെയാണല്ലോ പണി
ആഹ് ഞാന് പൈസ കയറ്റി കഴിഞ്ഞ അപ്പൊ വെറുതേ പൈസ കയറ്റണ്ടല്ലോവെച്ചിട്ടേ
ആഹ്
ഉം ആഹ് ഞാന് എന്താ അതെ പണികളൊന്നും ഒരുങ്ങിയിട്ടില്ല അടിചോര എന്താ ഇന്ന് രാവിലെ തോട്ടത്തിക്ക് പോയിട്ടേ തെങ്ങും തൊടീണ്ട്
ആഹ്
അപ്പോ അവടെ മരുന്നടിക്കാൻ പോയിട്ട് ആഗതായി അതായത് ഹസ്ബൻ് ഉം ന്താ ആ പറഞ്ഞു ഞാ പുല്ല് നറയ്ണ്ട് അപ്പൊ നമുക്ക് രണ്ടാൾക്കും പൂവാർഞ്ഞി കുട്ട്യോള് സ്കൂളിക്ക് വിട്ടിട്ട് അങ്ങനെ പോയി
ആഹ് ആഹ്
ഉം ഞാൻ പർഞ്ഞു വെയിലായിട്ട് അടിച്ചപോരേ ചെലപ്പം കേട്ടില്ല ഹേ അടിച്ചേന്റെ പിന്നാലെ മഴയണ്ട് പെയ്തു ആകെത് അപതായി ആ മര്ന്നടിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒരു ഇത് ഇണ്ടെങ്കിലല്ലേ അഹ് പിടിക്കൊള്ളൂ
ആഹ്
ഉം ന്നിട്ട് അഹ്‌ ത് ആ അതൊഴിച് വന്നിട്ട് വീട്ടിലേക്ക് പോന്നു അയില് ഇബടെ വന്നിട്ട് ചോറക്കെ ആയിരുന്നു പിന്നെ കു ട്ട്യോൾക്ക് ഈ കറിയൊന്നും കൊണ്ടുവാത്ത കൊണ്ട് അവര്ക്ക് രാവിലെ ഞാന് എന്താ കോളിഫ്ലവറ് വറുത്തു കൊണ്ടുത്തേച്ചിന്നൊരു രണ്ടാള് സ്കൂൾന്ന് കഴിക്കും ചെറിയ ആൾക്ക് ചോറ് കൊണ്ട് പോണം
ആഹ് ആഹ്
ഉം അപ്പതാ കൂട്ടനട്പ്പത്ത് വെച്ചിട്ട് ആ തേങ്ങര്ച്ച് പാരണം അടിച്ചോരായിരുന്നു
ഞ്ഞേഹ്
ഉം മീന് ഇല്ല ഞാന് ഞങ്ങളങ്ങനെ പച്ചമീന് എന്താ ചി ക്കനൊന്ന് എപ്പളൊന്നും വാങ്ങില്ല പക്ഷെ വാ മാസ്ത്തില് ഒന്ന് രണ്ട് വട്ടക്കന്നെ വാങ്ങൊള്ളൂ പിന്നെ ഉണക്കമീന് മുട്ടൊക്കെ ഇണ്ട്
അങ്ങനേണ്ല്ലേ
ഉം ഉണക്ക മീന് അയ് സാനങ്ങള് ഒരു മാസ്ത്ത്ക്ക് കൊടന്നിട ചെയ്യ അയില് എല്ലാതും ഉണ്ടാവും അപ്പൊ എന്താറിയാ അയില് ഒണക്കമീന് ഇന്നലെ വർത്തു ഇന്ന് മുട്ട
ഞ്ഞേ അഹ് ബ കുട്ട്യേക്ക് പ്രശ്ണന്നുല്ല്യേക്കുലേ
ഏഹ് അവര്ക്കങ്ങനെന്നുല്ല്യ അവര്ക്കാണെങ്കി വർത്തത് പൊരിച്ചത് അങ്ങതേക്കെ വേണ്ടു
ആഹ്
ഉം ഇദേഷ്യം വര്ണ് കരണ്ട് നോക്ക്യോകപ്പം നേരങ്ങാട്ട്ണ്ട്
ഇൻക്ക് അആ കറി കറി എന്തേവെച്ച്
എന്താണ്
കറി എന്തേ വെച്ചോയ്ക്ക
അയിന കറീ ങ്ങളെ നാട്ടിലെന്താ പറയന്നറിയില്ല പൂളാ പറിം കപ്പ ഇല്ലേ
ആഹ് ആഹ്
ആ ഇന്നൽത്ത കൊർച്ചു വെണ്ടക്ക കറിയിണ്ട് അപ്പൊ ഞാന് ത്ങ്ങനെ പുഴുക്ക് പോലെ വെക്കച്ചിറ്റേ വേറൊന്നു ഇല്ല അയില്ഇടാന് ആഹ് പിന്നെ അയിലൊരും മുക്ക ആംബ്ളയിറ്റു ഉണ്ടാക്കിയ ഇന്ന്പ്പ അതൊക്കെ തന്നെ നടകുള്ളത് ഇക്ക്യ അവിടെ പോയിട്ട് ആകെ വെയ്യാതായി
അമ്മള് അമ്മളെ അമ്മളെ വീ ട്ടില് ഇട്ക്കണ പണി കയ്യാതെ അമ്മള് ഒരു കാര്യത്തിന് എറങ്യാ പിന്നെ അമ്മക്കൊന്നിനും കയ്യൂല
ആഹ് ഞ അവര് മരുന്ന്ടിക്കാണ് ഞാന് എന്താറയാ വരുന്നില്ല അവര്റയിയും തേങ്ങ പെറുക്കാണ്ട് പറഞ്ഞു കൊറെ തേങ്ങ വീണ് കടന്നോനു. ആ തേങ്ങ മുഴുവനും ചാക്കിലാക്കി വണ്ടിയിലോക്ക് വെച്ച് അത് കഴിഞ്ഞ് നോക്കിയപ്പണ്ട് ഇന്തറ്‌യ മടാലും കൊണ്ട് ആ എന്താ പുല്ല് തെങ്ങിന്റെ ചേട്ടുക്കുടല്ല പുല്ല് വെട്ടുകയായിരുന്നു.
ഉം
അപ്പൊ ഇൻക്കാണെങ്കി ആ. ആ പണികളൊന്നും ഒതുങ്ങാട്ട് ആകെ പ്രാന്ത് ഈ സമയകുംപോളെത്തേക്ക് - കൊറെ പണി ഒരുങ്ങണം അതാ. അതിന്റെ ഇടയില് തിന്നല്ല തിര്മ്പി. ഉം ഇന്നലെ തിരുമ്പീട്ട്ണ്ടായിരുന്നില്ല രണ്ട് രണ്ട് ദിവസം കൂടുമ്പോളെ ആ മിഷീനില ഇട്ട് തിരുമ്പ അതും മിഷേനിലിട്ട് കറന്റ്‌ ആണെങ്കി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടും പോയിട്ടും ഇരിക്ക
ആഹ് അപ്പൊ ദേഷ്യം പിടിക്കിണ്ടാവൂല്ലേ.
മം ഒന്നുണ്ടാവാലആകെതായി.
ഇടുക്കടാ പണിയാ സമയത്ത് യതിനു കഴിയാഞ്ഞിട്ട് നമുക്കൊരു ദേഷ്യമാണ്.
ഇതാരാ രണ്ട് മണിയാകുമ്പോ ഓട്ടോ റിക്ഷ വിടും രണ്ട് രണ്ടര ആകുമ്പോ വിളിക്കാൻ വരും ആ അപ്പളേക്ക ഇങ്ങ ഫുഡ് ആയിട്ടില്ലെങ്കിൽ അവരിങ്ങനെ അവരുടെ മുഖം ഇങ്ങനെ വല്ല കടന്നില് കുത്തിയുംചും ണ്ടോ ആയിട്ടില്ല പറഞ്ഞിട്ട്. മം പിന്നെ ഉം ഇതൊക്കെ തന്നെ ഇന്റെ അവസ്ഥ.
ഹ്ഹ്ഹ് ഹീ
വയവ് അഴവ അറിയ ഞങ്ങളീം അവസ്ഥ ഇതെക്കതന്നെണ്.
ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളാണല്ലോ.
ഉം പുറത്ത് പോയിട്ട് എന്തങ്കിലും വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ.
ഇല്ലല്ല പഠിക്കാൻ പോകണ്ട് ഇപ്പോ.
ആ എന്ത് ഡിഗ്രിയോ.
അല്ലല്ലേ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നുണ്ട്.
ആഹ് ആഹ് വന്ന് കറന്റ്‌
വന്നോ ഏ.
ഉം ഉം
അവിടെ എങ്ങനെ ഇങ്ങക്ക് പന്നീന്റെ ശല്യക്കണ്ടാവോ?
ആഹ് പന്നി അങ്ങനെ ഇല്ല എന്റെ അവിടെ വീട്ടിൽ ഉണ്ട് പണികളൊക്കെ ണ്ട് ഇവിടെ അങ്ങനെ ഇല്ല തൊടിയിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണൊക്കെ. ഇവിടെ പൊതുവെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള വീടുകളാണ്.
ആഹ് ആഹ്
ഉം
വീട് സ്വന്തം വീടല്ലേ?
മം സ്വന്തായിട്ടുള്ള വീട് കാറ് മം സ്ഥലം ഒക്കെ ഒക്കെ സ്വന്തായിട്ട്. ഉം വീട് പർഞ്ഞ തറവാട്ടില് തറവാട് വീട് പൊളിച്ചിട്ട് വാർപ്പാക്കിയത.
ആ ആ വീട്ടില ആരൊക്കെല്ലേ?
വീട്ടിലെ ഹസ്ബൻഡിന്റെ അമ്മണ്ട് ഹസ്ബൻറും പിന്നെ പെങ്ങമ്മാര് രണ്ടാള്ണ്ട് അവരൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടു.
ഒരു മോനാണ
ആഹ് അടുത്തെ
ഹസ്ബൻറിിന്റെ അമ്മ എടേ
അവര് പണിക്ക് പോകണ ആളാണ് ഹോട്ടലില് കഷണം നോക്കാനൊക്കെ വീട്ടിൽ ഇന്നിട്ട് എന്താ വെറുത ത പറഞ്ഞിട്ടെ അപ്പൊ അങ്ങനെ പോയിക്കോട്ടെ ചെന്ന പിന്നെ അല്ലെങ്കിൽ അവരാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പണ് ഏതു നേരം എന്തങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക അപ്പൊ നമുക്ക ഒരു ആശ്വാസ ആയിക്കോട്ടെ ഇച്ചിട്ട് പോയിക്കഴട്ടെന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ പോയ വൈകുന്നേരത്തെേ വരൂ അപ്പൊ നോക്കിയപ്പോ അവരിപ്പോ
ഹലോ
ന്തോ